ഉം ഹലോ കേൾക്ക്ണില്ലേ?
ഹലോ
കേൾക്ക്ണില്ലേ?
ആഹ് ഇണ്ട്ണ്ട് വഅലൈക്കുമുസ്സലാം ഇപ്പൊ കേൾക്ക്ണ്ട്.
ഉം എന്തെക്കെ സുഖല്ലേ?
സുഖാണ്. കൊഴപ്പൊന്നുല്ല
ഉം എന്താ പാ പാത്രം കൊണ്ടുള്ള പണ്യൊക്കെണ്ടല്ലോ അട്ക്കളേലാണ് ലെ
ആഹ് അതെ യതെ ചായൻ്റെ പണിയാർന്നു.
അയ് ശെരി. പിന്നെ ഇത് പ്പെന്തായി ആഹ് വെച്ച് കഴിഞ്ഞോ?
കുട്ട്യെള് ഒർങ്ങായിര്ന്നു അപ്പൊ ഓരെ വിളിച്ചിട്ടേ അപ്പ ചായ റെഡ്യാക്കെക്ക ക്കെ വെച്ചിട്ട് ചൂടാറാൻ വേണ്ടി ച്ച്
ചായ കൊടുക്കൂലേ ആഹ്
ചായ പാർന്നെച്ച്ട്ട്ണ്ട് ചൂടാറാൻ വേണ്ടിട്ട് നീച്ചിട്ടില്ല.
എഹ് പകലോറ്ങ്ങോ?
എഹ് ഒറങ്ങാറൊന്നുല്ല സ്കൂൾ വിട്ട് വെരുമ്പത്തിന് പെട്ടെന്ന് വെരുവേ അപ്പ പിന്നെ ഒറങ്ങാൻ കടന്നാ ചെല് പ്പെ ഓര് വെര്ന്നതറീല്ല ആ കാരണം ഇല്ല ആഹ് മക്കള് പ്പോ സ്കൂള് ല്ലാത്തതൊണ്ട് ആഹ് ചെല് പ്പോ ഒറങ്ങും ചെല് പ്പൊർങ്ങലില്ല. ഇഞ്സ്കൂള് ല്ലെ ദിവസം ബുദ്ധിമുട്ടാവൂല്ലേ ഇന്ന്പ്പോർങ്ങിക്ക്ണു.
ശെര്യാ ഉം
ഇപ്പ നീച്ച്ട്ട്ല്ല.
ഏഹ് പ്പെന്താ പാട് അവ്ടെ മഴണ്ടോ?
മഴല്ല ന്ന് വെയിലാണ് ന്ന് രാവിലെ ഒന്നും മഴ പെയ്ത് പിന്നെ ഫുള്ള് വെ
ആഹ് അതെന്നെ ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെന്നെ ഇന്ന് വെയ്ല്ണ്ട്. ന്ന് കൊറ്ച്ചൊക്കൊര് തുണികളോണ്ങ്ങി.
ആഹ് അതെ യതെ കൊറ്ച്ചൊക്കെ പൊറ്ത്ത്ക്ക്‌ട്ട് കൊറെ ഒണങ്ങി കിട്ടി ത്ത് ങ്ങട്ട് നട്ക്കലെന്നെർന്നു പണി
ഉം ഇത്രം ദിവസായിട്ട് വെയില് ല്ലാത്ത കാര്ണേ ഡ്രസ്സൊണ്ങ്ങാനൊ ങ്ങാൻ ഭയങ്കര പാടായിരുന്നു.
ആഹ് അതെ യതെ ന്നാല് രണ്ടിസം മഴ നിന്ട്ടൊള്ളൂ പിന്നെ എടക്ക് വെയ്ലെക്കെണ് വടെ ങ്ങനെ ഇത്ര
വെയ്ലെന്ന് പറയാൻ കൊറ്ച്ചീസയ്ക്ക്‌ണ് കിട്ടീട്ട്.
ഉം ഇബടെ അങ്ങനൊന്നുല്ല എടക്ക് വെയിലെര്ക്കും എടക്കു മഴ അങ്ങനെയ്ട്ടെ
ഉം പിന്നെ
തുണികള് ഇടാനൊക്കെ സ്ഥലണ്ടോ?
ആഹ് സൈഡില്ങ്ങനെ നാല് സൈഡിലും ഇടാ അയ്ലെട്ടിട്ടേ
ആഹ് ശെര്യന്നെ ഓടിട്ടെ വിടാ?
ആഹ് ഓട് ട്ട വീടാണ്.
ആഹ് ഇവടിം അങ്ങൻത്തേനെ ഓട്
ഉ ആഹ് ആഹ് ഷീറ്റ് കൊറ്ച്ച് എറ് കീഷീറ്റിട്ട്ണ് അതൊണ്ട് പിന്നെ വല്ലാണ്ടെന്നും നനീല്ല. ആഹ്
അതെ ഇവടെ ഒറോ ണ്ട് ഒറോരെലൊക്കെ അതെങ്ങെന്യാ അ അതൊണ്ട് തുണികളൊക്കെങ്ങനെടാ
ഉം പഴയ വീടാവൂല്ലേ?
ആഹ് അതെ അതെ പ ആഹ് അതെ അതെ തറവാട് വീടാണ് വെല്യയെ നീളത്തിലൊരു വീടാണ്.
ആഹ് ശരി
നീളത്തിലാണ് ഇങ്ങനെ അപ്പൊ ആഹ് സൈഡിൽ അങ്ങനെ നീളത്തില്.
ആഹ് ഡ്രസ്സ് ഇടല്ലേ ആഹ്. ഉം ഞങ്ങള് ഉള്ള കാരണം കൊറെ ഡ്രസ്സ്‌ ആയാലും വേണ്ടിവരില്ലല്ലോ ഡ്രസ്സ് ഇടാൻ കൊറെ സ്ഥ സ്ഥലങ്ങളും വേണല്ലോ.
ആഹ് അതെ എല്ലാവരോടും വീട് വെക്കണം പിന്നെ മോളി ക്ണ്ട് മോളില് പ്പാരും കട്ക്ണൊന്നുല്ല അപ്പൊ എനിക്ക് അധികം കൊറെക്ക ആഹ് ഇണ്ടെനി അവിടെ കൊണ്ടിടും മോളില് റൂമില് ആണ്. രണ്ട് റൂമുണ്ട് മോളില് അയ്ക്കെട്ടിയേക്കാണ്.
ഉം ആളില്ലല്ലോ താഴെയിപ്പോ എത്ര റൂമാ മൂന്ന് റൂമുണ്ടോ?
താഴെ നാ നാല് റൂമുണ്ട്, ആഹ് മോളില് രണ്ട് റൂമുണ്ട്.
ആഹ്
അപ്പൊ പിന്നെ മോളിക്ക് ഇത്തിരി സ്ഥലം മതിയാണ് പിന്നെ മോളിക്ക് കേറണ്ടേ വിചാരിച്ചിട്ട്.
ഉം അങ്ങനെയാണ് ഉം വേഗം ഇവിടെ ഇടാൻ നോക്കുന്നു.
ആഹ്, അതെ അതെ അവിടെ ഇവിടെയൊക്കെ ഇടാൻ നോക്കൂ.
ഉം ഉം പിന്നെ.
ഉം കുട്ടികളൊക്കെ.
കുട്ടിയൊക്കെ എന്തിയെ, കുട്ടികൾ ഇതാ മോള് ഉറങ്ങാണ്. അവൾക്ക് ഇന്നെന്തേ ഒരു ഉറക്കെ. ഇന്ന് രാത്രി കിടക്കാൻ നല്ല നേരം വൈകുവേ ഇങ്ങനെ ഇരിക്കും.
ആഹ്
ആ അപ്പൊന്ന് എന്ത അങ്ങനെ വ നേരംവയിക്കിണു ഉറങ്ങാനെ അപ്പൊ ഇന്ന് താ ഉറങ്ങിക്ക്ണ
അതെ ആഹ് അതെ സ്കൂളിന്ന് ഉറക്കം വരും, വൈകുന്നേരൊക്കെ നേരത്തെ ഉറങ്ങും ചെറിയോള്.
അത് ശരി ഇന്റെ മോൾക്ക് തീരെ ഉറക്കം കുറവാ ഉറക്കം കമ്മിയാ. ഉറങ്ങാൻ ഭയങ്കര പ്രയാസം.
ഉം, എട്ടര എട്ടേമുക്കാൽ ആവുമ്പോൾ ഉറങ്ങും രാവിലെ ആറ്. ഏഴേ അമ്പതിന് മദ്രസയുണ്ട്, അപ്പോഴേക്ക് ഒരു ആറേകാലൊക്കെ ആകുമ്പത്തേന് എണീക്കണം.
ഇവരും അങ്ങനെെ ആറരക്ക് മദ്രസ തൊടങ്ങും അ നേരത്തെ നീച്ച കാരനേ പിന്നെ ഉറങ്ങാൻ ടൈം കിട്ടില്ലല്ലോ ഉം. ആഹ് ഉറക്കവാ ഇപ്പോ.
ഉം
ഉം
ഉം അവിടെ ഈ ബഷീർ ദിനത്തിന് പറ്റിയിട്ട് എന്തേലും സ്കൂളിക്ക് അങ്ങനെ ഫോട്ടോ എടുത്ത് വിടലൊക്കെ ഉണ്ടോ?
ഇല്ല ഇന്ന് വിട്ടിട്ട് ഒന്നുമില്ല അത്, വിടാന് കുട്ടികൾ അങ്ങനെ വിട്ട് ക ഇപ്പൊ ഫോണ് എടുത്ത് കൊറച്ച് നേരവായിട്ടുള്ളൂ ഫോൺ എടുത്തു നോക്കിയിട്ട്, അപ്പളാ കാണുന്ന.
ആഹ് ഞാൻ ഇവനെ കാണിക്കുന്നില്ല.
പോസ്റ്റർ എന്തോ കൊണ്ടോവാൻ ഉണ്ടെന്ന് തോന്നണേ, ടീച്ചർ വീട്ടുകാണും പോസ്റ്ററ്.
ആഹ് ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല, എന്നാ എവിടെ ഫോട്ടോ എടുത്ത് വിടാൻ പറഞ്ഞേക്കുവാ. അപ്പുറത്തെ വീട്ടിൽ ആടുണ്ട്, ആടും കുട്ടിനെ ചേർത്ത് നിർ ത്തി ഒരു ഫോട്ടോ എടുത്ത് വിട്ടണം വിചരിച്ചതാ, അപ്പൊ ഇവൾ ആണെങ്കിൽ എണീക്കണ് ഇല്ല.
ഇനിപ്പം നേരം ഇല്ലല്ലോ?
ആഹ് അതെന്നെ അടുത്ത് തന്നെ വീട്, അപ്പോ അവന് ഞങ്ങടെ വളപ്പില് കെട്ടിട്ടുണ്ട് ഇവിടെ.
ആഹ് ശരി ആഹ്. ആഹ് മുണ്ടൊക്കെ അതേപോലെ എടുത്ത് കാണണ്ടേ, ഉം ഇപ്പൊ അങ്ങനെയല്ലേ.
ഒരുക്കാന്ന് വിചാരിച്ചേ ഇപ്പൊ എണീക്കണ് കാണാനില്ല, പിന്നെന്താ ചെയ്യാ. അച്ഛനോട് പറഞ്ഞു ഒരു ആട്ടിൻകുട്ടിനെ ഫോട്ടോ എടുക്കാൻ വേണട്ടോ എന്നൊക്കെ പറഞ്ഞു. ആഹ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞതാ.
ഉം
പക്ഷെ ഇപ്പം നീക്ക്ണത് കാണാനില്ല ഇപ്പൊ ഓൾ ഉറങ്ങാണ് നല്ല ഉറക്കാ
കഴിഞ്ഞ എണീക്കാനാ പണി അങ്ങനെ കെടന്നോളും ഒറങ്ങാനും പണിയാണ് ഒറങ്ങി എണീക്കാ ആഹ്
ഇന്ന് രാത്രി കൊറെ വൈകും ഉറങ്ങാന്
ആഹ് കെടന്ന് കഴിഞ്ഞ കാരണം ലെ
ആഹ അതെ അതെ സ്കൂൾ ഉള്ളത് കാരണം ഉറങ്ങാ സ്കൂൾ അക്ക്ണതിന്റെ മുന്നേ എന്നും ഉറങ്ങും
ആഹ് ശെരി ആഹ്
സ്കൂൾ ആക്കിയതിന്റെ ശേഷം ഉറങ്ങിയിട്ടില്ലല്ലോ ഒറക്കല്ലല്ലോ ഉമ് ഞാ ഇപ്പോ നീച്ചിട്ടുള്ളു രാത്രി പോ എപ്പഴാ ഉറങ്ങാനാവോ
ഓര് ഒറങ്ങിയില്ലെങ്കിൽ നമുക്കും ഉറങ്ങാൻ പറ്റില്ലല്ലോ അതാണ് ഇടങ്ങേറ്
ആഹ് അതെ രാവിലെ നേരത്തെ നീക്കും വേണം
ആഹ് ശെരിയാണ് ഉറങ്ങാതെ ഇരി കാരണേ നമുക്ക അപ്പ ഉറങ്ങാൻ പറ്റൂല അവ ഉറങ്ങി ക്കഴിഞ്ഞാൽ സമാധാനത്തിൽ ഉറങ്ങാന്നല്ലാതെ
ആഹ് അതെതെ ചെലപ്പം ഞാൻ ലൈറ്റൊക്കെ കെട്ടത്തിയാല് അങ്ങനട്ട് ഉറങ്ങും
ആഹ് ഇവടെ എന്റെ മോളും അങ്ങനനെ ചെലപ്പോ ലൈറ്റ് ഞാൻ കെടുത്തിയാൽ അവള് പോയിടും കുടുത്ത തന്നെയാണ് അവർക്ക് ഇണ്ടാൻ പറ്റുന്ന സ്ഥലായകാരണേ
ആഹ് അതെ അതെ അതെ ഞാൻ ചെൽപ്പോ ലേറ്റ് കടുത്തി അങ്ങനെ കിടന്നാ ചിലപ്പണ്ട് ഒറങ്ങും അല്ലെങ്ക പിന്ന ലേറ്റ് കെട്ത്ത ആയക്കൂല്ല അവൾക്ക് പേടിയണന്ന് പറഞ്ഞിട്ട് ലേറ്റ് ഇട്ടിട്ട് കടക്കും
അഹ് ശരി ഇവിടെന്താ മോള് ഒറങ്ങീറ്റ് കെടുത്തിയാലും അവള് ഇന്നലെ ഇപ്പോ ഞാന് പേടിയായിട്ട് ഞൻ കൊലായിലി റൂമായിരുന്നു അപ്പോ ഞൻ അകത്ത് പോയികെട് കിടുന്നപ്പോ അവൾക്ക് പടെ കിടക്കേ വേണം കൊറെ വാശി പിടിച്ചു വാതി ല് തോർന്നു അവളന്നെ ഇവിടെ വന്ന് കിടന്നു ഞാൻ ഉറങ്ങിയയിന് ശേഷം പിന്നെ അവിടെ കൊണ്ടേയ് കെട ട്ട്യേള്
ആഹ് ശരി പിന്നെ പത്ത് മണിക്ക് ശേഷം അങ്ങനെ ഒന്നും എത്തൂല അങ്ങട്ട് അതിന്റെ മുന്നൊക്കെ ഒറങ്ങും
ആഹ് ഇത് ഇവിടെ പത്തു മണിയല്ല പന്ത്രണ്ട് ഇന്നലെ പന്ത്രണ്ടര ഒരു മണിയാവാറായിക്കണ് കിടന്നപ്പോ
ആഹ് ശെരി നേരത്തെ കെടക്കോ അവടൊക്കെ പോട്ടില്
ഇല്ല ഞങ്ങൾ ഇപ്പോ നേരം വൈകാറുണ്ട് ഇവിടെ ഇക്കിം കൂടെ ഉണ്ടാവുമ്പോ നല്ല നേരം വൈകും
അതെ ആഹ് ശരി ഉമ് ഞങ്ങളിവിടെ ഒമ്പത് മണി ഒൻമ്പതേ കാല് മദ്രസ് മോന് മദ്രസ മദ്രസ രാത്രി മദ്രസണ്ട് അപ്പോ ഒമ്പത് കാല് ഒമ്പത് ഇരുപതൊക്കെ ആകും മോന് വരാന് മോൻ വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ കടക്കും അല്ലെങ്ക മദ്രസ ഇല്ലാത്ത ദിവസങ്ങളാവക്പത്തിന് ഒമ്പതര ആകുമ്പോത്തിന് നമ്മള് കട കടക്കും
ആഹ് ശരി അങ്ങനെ കെടുക്കണോണ്ട് പിന്നെ നേരത്തെ എണീക്കുമ്പോഴും കുഴപ്പണ്ടാവൂല
ആഹ് അതെ അതെ ഉമ് ചെപ്പോല കടന്നാലും ഫോണിൽങ്ങനെ നോ ഇടുക പ്പ സമയം പോവല്ലെ
ആഹ് ശരിയാണ് പെട്ടെന്നണ്ട് ഓർക്ക് കിട്ടിട്ടണ്ട് ഉറങ്ങണം എന്നതിന്റെ കൊഴപ്പുണ്ടാവില്ല ഫോണിൽ നോക്കിരുന്ന നമുക്ക് ടൈം പോണ അറിയില്ല നമ്മൾ അങ്ങനെ ആയില് ഇരി അപ്പ നമ്മ ക്കെവടെ പോണന്ന് അറീ
ആഹ് അതെ അതെ ആഹ് പിന്നെ ചെലപ്പോ ചെലപ്പോ ഇതേ പോലെ പന്ത്രണ്ട് മണിയൊക്കെ ആകും അല്ലെങ്കി ഇക്ക വിളിക്കും അവര് രാത്രി വിളിക്കും ചിലപ്പോ അപ്പളും ടൈം പൊവും
ഇവിടെയാ അങ്ങനെ പന്ത്രണ്ടണി വിളിക്ക്മ്പോ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ കും ചിലപ്പോ ഉമ് അവര് ഡ്യുട്ടി കഴിഞ്ഞിട്ട് അവ വര്ണ ടൈമിലൊക്കെ ആവും വിളിക്കാറ് പിന്നെ ഉമ്
ഓര് രാത്രി അവർക്ക് ഡ്യൂട്ടി വൈകന്നേരം മൂന്ന് മണി മുതൽ രാവിലെ മൂന്ന് മണി വരെ.
ആ ശരി എന്താ അവിടെ ജോലി? ആഹ് എന്റീക്കേം അതന്നെണ് സൂപ്പർ മാർക്കറ്റ് ഡെലിവറിയാണ് ഡെലിവറിന്റെ
അതെയാണ് ഇത് അവടെ കൃാഷ റ്ല് ഇരിക്കാണ് അപ്പോ അവ ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ വിളിക്കും എപ്പഴാ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന വെച്ചാ അപ്പ വിളിക്കും. തിരക്കൊക്കെയണെ ഇല്ല തിരക്കൊക്കെ ആണെങ്കിൽ വിളിക്കൂല്ല.
ഉം
പിന്നെ കടേക്ക് പോണേന്റെ മുന്നേ ഒന്ന് വിളിക്കും.
ഇല്ല
സമാധാനത്തോടെ സംസാരിക്കൽ ആ ദിവസം രണ്ട് രണ്ടു രണ്ടു വിളി എന്തായാലും ഉണ്ടാവും.
ആഹ്
അങ്ങനൊക്കെ
പിന്നെ ഫുഡോക്കെ ആയിലേ എന്നിട്ട് ആ ബിരിയാണി വെച്ച് പറഞ്ഞലൊല്ലെ
ആഹ് ബിരിയാണിയാണ് ഇന്ന് അല്ല ഒരു നേരേ വെക്കൂ. ഉണ്ടാവും നേരം വെക്കും ചിലപ്പോ എന്തേലും കടി എന്തെലും ഉണ്ടാക്കിയാ പിന്നെ രാത്രി പിന്നെ ഭക്ഷണം അങ്ങ ആരും കഴിക്കൂല അപ്പ ക്കടിയാവും കഴിക്കല്. എന്തെങ്കിലും ദോശേ മൈദദോശേ ഉപ്പുമാവോ അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞ ആഹ് പിന്നാർക്ക് ചോറൊന്നും വേണ്ട. ആഹ്
ഉം ഉമ്മീ ഉപ്പീക്കെണ്ടോ?
ആഹ് ഉമ്മണ്ട് അമ്മായിമ്മ ഉണ്ട് ഉപ്പല്യാ
അതെ ആഹ് ശരി
ആഹ് പിന്നെന്ത്‌
ഏഹ് വേറെന്ത്‌ സുഖായി പോണു. പിന്നെ ഇക്ക ഇങ്ങട്ട് വര്ണ തീരുമാനിച്ചിട്ടുണ്ടാവിലല്ലേ.
ഇല്ല തീരുമാനിച്ചിട്ടൊന്നുല്ല ഒറപ്പിച്ചിട്ട് ഒന്നും ഇല്ല്യ ഇപ്പൊ ഇനി സീസൺ ടൈമൊക്കെ കഴിഞ്ഞിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടെക്ക
അത് ശരി ഉം
വീട്ടി പോവാറില്ലേ?
ഉം അല്ല അപ്പൊ ആഹ് പോയിരുന്നു. എല്ലാ പ്രാവശ്യം ഒരു കൊല്ല് ഒന്നര കൊല്ലോക്ക ആകുവല്ലേ വരാന്
ആഹ് രണ്ട് വർഷം എന്തായാലും ആവും. ഇതുവരെ പോയിട്ടൊക്കെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് തന്നെയ വന്നത് രണ്ടു വർഷം കഴിഞ്ഞ് ഒരു വർഷം കൊറോണ ഒരു പ്രാവശ്യേ ആ കൊറോണെട ടൈമുണ്ടായല്ലോ ഒന്ന് മൂന്ന് വർഷം ആവാത്തായിരുന്നു. അവര് പോയിട്ടാണ് പിന്നെ പ്രഗ്നന്റ് ആണ് എന്നിട്ട് ആഹ് അവര് പോയിട്ട് കുട്ടിക്ക് രണ്ട് വയസ്സ് രണ്ടര വയസ്സായിട്ടാണ് വന്ന്
ആഹു ഭയങ്കര ഇതായി നീണ്ട തായില്ലെ ഏഹ് ഉം
ആഹ് അവര് പോയിട്ടാണ് ഇണ്ട് തന്നെ അറിഞ്ഞത് ആ മാസത്തിലന്നെണ് പ്രഗ്നന്റായത് എന്നിട്ട് പിന്നെ കുട്ടിക്ക് രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടാണ്
ഉം എന്നാ ആയിക്കോട്ടെ ഇത്താ ഞാൻ വിളിക്കട്ടാ എന്നാ ശരി ഓക്കെ അസ്ലാമലൈക്കും.
വലൈക്കും മുസ്സലാം